അലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം ഉ നമ്മുക്ക് നമുക്ക് മദ്രസയില് സുഖമായിട്ടിരിക്കുന്നു
ആണോ
ആ മദ്രസയില്അവള ക്ലസ്സീന്ന് ഇവിടുന്ന് നമ്മള് വീട്ടിൽ ട്ടിന്ന്കയറ്റി വിടും രാവിലെ ആ അപ്പോഅത്അവളുടെ മദ്രസയിൽ നിന്ന് അവിടെന്ന് വിട്ട് കഴിയുമ്പോ അവർക്ക് ബസ്സ് ചെല്ലുന്ന സമയം എട്ടരയൊക്കെ ആകുമ്പോഴാണെങ്കിൽ അവര് അവിടുന്ന് കയറ്റി വിട്ടോളൂ
ആണോ ആഹ ആ ഇവിടെ ഉം
ഇനി നേരെ ബാഗ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടും അവടെ ചെല്ലുന്നു ബസ്സ് നിർത്തുന്നു കുട്ടികളെ കയറ്റുന്നു സ്കൂളിൽ പോകുന്നു
ആ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഏ രാവിലെ പോവും അപ്പ ചായകെ കുടിച്ചിട്ട് പോവും പിന്നെ അവിടുന്ന് ഇക്കാന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ചായയും കുടിച്ച് നേരെ സ്കൂളിലേക്ക് അവിടുന്ന തന്നെ പോകും വീട്ടിലേക്ക് വരില്ല
ആ
ഉം മ് ഇവിടുന്ന് കൊറച്ച് ദൂരണ്ട്
ആ നമുക്ക് അങ്ങനെ തന്നെ കൊറച്ചു ദൂരം ഉണ്ട് നമുക്ക് കണ്ണെത്തി വരുന്ന ദൂരമല്ല എങ്കിലും ദൂരമുണ്ട് പോയിട്ട് വരാനുള്ള ബസ്സ് യാത്രയുണ്ട്
മം ബസ് യാത്ര ഇവിടെയിണ്ട് കൊറച്ച് ദൂരം ഉണ്ട് അപ്പൊ പോയിട്ട് വരാനായിട്ട് ഇണ്ടാവും
മം വീട്ടില് സഹായത്തിനൊക്കെ ഉമ്മ എല്ലാം ചെയ്യാനൊക്കെ ഉണ്ടാവല്ലോ
ഓ ഇവിടെല്ല ഉമ്മ ഇല്ല ഇവിടെ ഉപ്പി ഞാനും മാത്ര ഉള്ളൂ ഇക്ക രാവിലെ പോകും ഇപ്പ ഇപ്പം പഞ്ചായത്തിലെ പണി നിന്നതുകൊണ്ട് പിന്നെ പണിയുള്ളതുകൊണ്ട് അങ്ങനെ പോകും പിന്നെ ഞാൻ മോനുംതന്നെ ഉണ്ടാവാറുള്ളു ഇപ്പൊ കൊറേയായി അപ്പോ അങ്ങെനെ ആ ഞാൻ കുട്ടി തന്നെഇണ്ടാവാറുള്ളൂ അവനായി അവന്റെ പാടായി ഇല്ല ഞാൻ വീട്ടിലിരിക്കയന്നെ വേറെ പണിയൊന്നില്ലാ പിന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയ ബിസിനസും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണ്ട് ഫ്രെയിം വർക്ക് ഇന്റെതായിട്ടും പിന്നെ ഗിഫ്റ്റും പർച്ചേസ് കാര്യങ്ങള് അങ്ങനെ
ഉം ഉം ഞാന് ചെറിയ സ്റ്റിച്ചിങ്ങ് കാര്യങ്ങളൊ ക്കെ നോക്കുവായിരുന്നു
ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൂണ്ട് അത് അതിന്റെടിയിൽ പോവണ്ട് ഇവൻ ചെറുതായതൊണ്ടിനി വലുതായതിനുശേഷം കുറച്ചെന്തെങ്കിലും പല ജോബുകളും കാര്യങ്ങൾക്കും എന്തെങ്കിലും നോക്കണം
ഉം ഇവിടെയെനി ക്ക് ഒരു ഉം കൊറച്ച് ലീവും കാര്യങ്ങളു ക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് കൊറേ ഇങ്ങനെ ഒരു വർഷങ്ങളൊക്കെ ഓരോന്നൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിവായി വരുന്ന ഒരു രീതിയിലേ ക്ക് വരുന്നതുകൊണ്ട്
ആ ആ
എന്തെയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊടങ്ങി തൊടങ്ങി വരുന്നു ഇനിയിപ്പോ അത് പൂർത്തിയാക്കാനായിട്ട് ഇപ്പോ സ്കൂള് തൊറന്നുകഴിഞ്ഞാ പിന്നെ അവരു പൊക്കോളും പിന്നെ തന്നെയല്ലേ ഒള്ളൂ
ആ ആ എന്താ
ഏ ആണോ
പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ
മറ്റു വിശേഷങ്ങളൊക്കെ പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുത്തോ
പെരുന്നാള് ഇനിയിപ്പോ ഓ ഇരുപത്തി എട്ടാംതീയതിയാണ് അല്ലെ
ആ ഇരുപത്തിയെട്ടിന്
ആ ഇരുപത്തിയെട്ടിന് ഡ്രസ്സുകളൊന്നും തന്നെ എടുത്തിട്ടില്ല അതിന് നമ്മള് രണ്ടുദിവസം മുമ്പൊക്കെയാണ് അതിനുവേണ്ടിട്ട് എറങ്ങത്തൊള്ളൂ എല്ലാരേയും കൊണ്ട് പോവുക എല്ലാർക്കും ഡ്രസ്സ് വാങ്ങിക്കുക അതൊന്ന് ഷി റ്റഅല്ലെങ്കിൽ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാ അത്രയൊക്കെ തന്നെ കേക്കുന്നില്ലേ
ആ ആ ആ ഡ്രസ്സ് സുഖാണോ അവിടെ
ആ സുഖായിട്ടിരിക്കുന്നു അവിടെ ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല ഡ്രസ്സ് എടുത്തിട്ടില്ല ഡ്രസ്സ് എടുക്കണം
ഒരു പെരുന്നാളിന്റെ അങ്ങു കഴിഞ്ഞതല്ലേയൊള്ളു
ആ ഇപ്പൊ ഒന്ന് കഴിഞ്ഞതായതുകൊണ്ട് എന്താ ഇപ്പം ഇനി എടുക്കലൊണ്ടാവോന്ന് അന്ന് അറിയില്ല
ഇവിടെ അങ്ങനെ തന്നെയാണൊ ഇവിടേയും പോ എടു ക്കാൻ പള്ളിയിൽ പോകണ്ടതുകൊണ്ട് ചെലപ്പോ
ആ
ആക്കുമാത്രം ഒരെണ്ണം ഒരെണ്ണം എടുക്കുവായിരിക്കും
ആ ഇവിടെയും മക്കക്ക് എടുക്കാതിരിക്കൂലാ മക്കക്ക് എടുക്കും എന്താ കൊഴപ്പില്ല എന്നാലും ഏകദേശം ചെലപ്പം ഇപ്പഴേ പറഞ്ഞമാതിരിക്ക് പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞതുകൊണ്ടെ
അതെ അതെ എല്ലാർക്കും ഒത്തിരി ഇപ്രാവശ്യം ഉം ഒന്നാമത് പിന്നെ സ്കൂളൊക്കെ തൊറക്കുന്നതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് ഒത്തിരിയൊക്കെ കൊറവുവരും പിന്നെ എന്നാലും നെറ്റിയിടാനായിട്ടുള്ള ഒരു രീതിയിലെങ്കിലും ഒത്തിരി വലൃ ആർ ഭാടമായിട്ടുള്ള ഒന്നുമില്ലെങ്കിലും ഒരു ജോടി എന്തെങ്കിലുമൊക്കെ എടുത്തുപോകും
ആഹ് ആഹ് ആഹ്
ഉം
രണ്ടാക്കും എടുക്കും ഉം ഇല്ല സാരല്ല സാർ അങ്ങനെയൊക്കെയ ഉള്ളത്
മറ്റു വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ
എല്ലാരും പോയോ ഒറ്റക്കെള്ളൂ
ആഹ് ഇല്ല മക്കളുണ്ട് മക്കള് കളിക്കുന്നു ആഹ് ഹുസ്ബൻഡ് പോയി അണ്ണി പോയി
ആഹ് ആഹ് ആഹ് ഇനി വീട്ടില് വീട്ടത്തെ പണി തന്നെല്ലേ വീട്ടത്തെ പണി തന്നെല്ലേ
ആഹ് വീട്ടിലത്തെ പണി ഇങ്ങനെ അതിങ്ങനെ ഒരു മൂന്ന് മണിവരെ പണി തന്നെ പിന്നെ ഒന്ന് കൂളികഴിഞ്ഞ് കയറുമ്പോ ഒരു ഗ്ലാസ് ചായൊക്കെ കുടിച്ച് ഇച്ചിരു നേരം എവിടെലേ ഇരിക്കുന്നു അത് കഴിയുമ്പോ വൈകിട്ട് ചോറ് കറി കാര്യങ്ങളെല്ലാം വൈകുന്നേരത്തേന്ന ഉള്ളത്
ആഹ് ആഹ് ആഹ്
ഉം
അങ്ങനെയൊക്കെ ഓരോരുത്തര് ആഹ് ആഹ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഏകദേശം ഉം ഇനി ഉച്ചയാവല്ലേ പണിയക്കെ കഴിയാന്
ഉം ഉച്ചയാവുമ്പോ ഓ അടുക്കളപ്പണിയൊക്കെ തീർന്നാലും പുറം പണികളും വീടിന്റെ ഉള്ള് വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരെ എപ്പോഴും മക്കള് ഉള്ളത് കൊണ്ട് അവര് ഒരു സൈഡിൽന്ന് ഒതുക്കും നമ്മള് അവര് നിരത്തും
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഒരു പണിയെടുക്കുമ്പോ അവരോ ഓടാൻ ഒരാൾ വേണം എങ്കിലെ അവിടെ ഉമ്മക്കണല്ലേ
ഇവിടെ നമ്മള് വേറെയാണ് താമസിക്കുന്നത് എല്ലാരും അടുത്തടുത്തടുത്തടുത്തടുത്ത് താമസിക്കുന്നൊണ്ട്. എല്ലാവർക്കും അവരുടേതായ വീട്. കാര്യങ്ങള്. വീട്ടിലൊള്ള ആഹ് അവെടെ ഉമ്മേടെ കൂട്ടത്തില് അനിയനും വൈഫും ഒക്കെ താമസിക്കണ്‌. നമ്മള് മാറിയാണ് താമസിക്കുന്നത്.
ആഹ്‌ ആഹ്‌ ഓക്കേ ഓക്കെ.
മൂന്ന് മ മക്കള്, എന്റെ വീട്ടില് ബാക്കിയൊള്ള കെട്ടിയവെന്റെ കാര്യങ്ങള് എന്റെ കാര്യങ്ങള്.
ആഹ്, അതെല്ലേയി മക്കളെ കാര്യങ്ങള് നോക്കാൻ തന്നെ ടൈമെടുക്കും.
കാര്യങ്ങളൊന്ന് ആയി വെരുമ്പം പത്തുമണിയാകും.
അതാണ് ഷെ. ഒന്നാമത് ഇവെടെ കൊറെ. അവിടക്കനിലഞ്ഞ് ഇവിടുക്കുനിലഞ്ഞ് മക്കടെ കാര്യങ്ങള് നോ പ്പത്തന്നെ സമയം കൊറെയാവും. ഇവരെ. കളിക്കലും പിടിക്കലും. അതെടുത്ത് വേയ്ച്ചിടലും. കാര്യങ്ങളൊക്കെയാകുമ്പഴേ യിത് ടൈമാകും പണി കഴിയുമ്പഴേക്ക്.
അതെ അതെ അതെ അതെ. നമ്മള് മുന്നോട്ട്. അവരെടെ കാര്യങ്ങള് നോക്കിയേച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നു ഒട്ടും നടക്കത്തുമില്ല. അപ്പൊ അവടോം ചെയ്യും. ഇവടോം ചെയ്യും. അവടോം ചെയ്യും. ഇവടോം ചെയ്യും. എല്ലാക്കൂടെ കൂട്ടിക്കൊഴച്ച്.
ആഹ് അതങ്ങനെ തന്നെയാ.
വൈകുന്നേരം മഗരീവ് ആകുമ്പോത്തേക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് എല്ലാക്കൂടൊന്ന് എല്ലാക്കൂടെ മൂലയിലോട്ട് കേറ്റും.
ആഹ് ഉച്ചക്കെയാകുമ്പോഴേക്ക് പണിയെക്കെ കഴിയും. പിന്നെ ഇവരെ പൊറകെ നടക്കാനൊള്ളേ. ടൈമേയുള്ളൂ. പിന്നെ മോളങ്ങനെ കളിച്ചോളും. പിന്നെ മോന്റെ കാര്യത്തില്. മോന് ഇ അങ്ങോട്ടുമിങ്ങോട്ടും ഓട്ടലും. ഒന്നാമത് കളിക്കാൻ ആരുയില്ലെങ്കിലും ഇവെനിക്ക് ഇടങ്ങേറാണ്. ആരെങ്കിലും കളിക്കാൻ അപ്പറത്ത് വീട്ടി ല് പോയി കുട്ടികളെക്കൂടെ കളിക്കും. ഓടും.
പിന്നെ ഓരോരിത്തരി അങ്ങനെന്നെയായി. പോയി പലയിടത്ത് ഒ ഇരിക്കും. ഇല്ലെ കണ്ടെടുത്ത് കൊറെ നേരം ഇരിക്കും. കളിക്കും എങ്ങനെയൊള്ളു.
നമ്മുക്ക് ഇവെടെ പിന്നെ കളക്കാനായ്ട്ട്ന്നെ അവെര്. അവെരവര്ന്നെ മൂന്ന് പേരുടെക്കെ അങ്ങ്.
ഉം
കൂടുമ്പോ അങ്ങ് കളിച്ചോളും.
ഇവെനിക്കും ഇത് മോളുണ്ടായ മതി.
ഉം
വേറെ ആരും വേണന്നൊന്നില്ല. മോളുണ്ടെങ്കിൽ തന്നെ മോളക്കൂടെ കളിക്കും. പക്ഷെ ഇവെര് രണ്ടാളും അടിയാണ്.
ഉം അങ്ങോട്ടുമിങ്ങോട്ടും വഴക്ക്. മൂത്താക്ക് എത്ര വയസൊണ്ട്?
മൂത്താൾക്ക് എട്ട് വയസ്സൊണ്ട്. പക്ഷേ ങ്കില് ഇവനായിട്ടുള്ള കച്ചറ തീരൂല. പോലും കഴിഞ്ഞ് ആണോ ആഹ് ആഹ്. ചെറുത് എൽ കെ ജി ലല്ലേ? ഇവയെ യു കെ ജി ലാ. ആഹ് ഓക്കെ ഓക്കെ. ഉം ഇതിങ്ങനെയായൊള്ളതല്ലേ.
ഉം കുഞ്ഞാൾക്കാരാണ് എല്ലാരും തന്നെ. കുഞ്ഞക്കുഞ്ഞാൾക്കാരാണ്. ആയിപ്പോ ആക്കാര് കുഞ്ഞാണെങ്കിലും പ്രവർത്തനം വെലുതായത് കൊണ്ട് സമയം നമ്മെക്ക് കിട്ടാറില്ല.
ആണോ. ആഹ് ആഹ് അതെ ഇവടെത്തന്നെ അങ്ങത്തന്നെ. ഉം ഉപ്പേരി എന്താ കറിക്കെ ആവാനായോ?
കറേ ഇനിയിപ്പൊ കൊറച്ച് മീന്റെ പരിപാടിയൊക്കെ ഉണ്ട് എല്ലാം ഇങ്ങനെ പകുതി പകുതിൊക്കെ ആയിട്ടെല്ലാം ഇങ്ങനെ വെക്കും എല്ലാം കൂടെ ഒ എല്ലാം കുറ്റിയടുക്കി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ
ആഹ അത് ശരിയാണ്
അവരുടെ പലതര കാര്യങ്ങള് അവരുടതായ പണികളൊക്കെ ഒന്ന ഒതു കേച്ച് മീന്റാത്തെക്കെ കൈയിടുവാണെങ്കി. പിന്നെ അത് അവര് കഴിച്ച വെച്ചൊക്കെ ഇരിക്കുകുവാണെങ്ക വലിയ വഴക്കില്ലാതിരിക്കല്ലോ
ആഹ ആഹ
അപ്പൊ ചെറിയ നത്തോലിയും മത്തിയും കിട്ടിയത്
ആണോ
ഏഹ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇവരെ എന്തെങ്കിലും ഒന്ന് കഴിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി വലിയ പണി വരത്തില്ല
അവിടെ മീനൊക്കെ രാവിലെ കിട്ടുമോ
രാവിലെ നമുക്ക് ആറ മണി അഞ്ചേ മുുക്കാല് കഴിയുമ്പോ മുതല് ഇതിലേ വരും നമുക്ക് നോക്കി നിന്ന് മേടിക്കാം അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം
ആണ
ഉം അവിടെയോ മീൻ കിട്ടാ
ഇവിടെ ഇവിടെയക്ക വൈകുന്നേരം ചിലപ്പോൾ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും കയിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും
ഉം ഉം ഉം
അപ്പം ചിലപ്പം വരം ഇവന് ഉച്ചക്ക് ഉറങ്ങിനായിട്ട് ഉച്ചക കൂട്ടാണ് വേഗം അതന്നന്ന രാവിലെ ചെലപ്പോ അടുപത്തേക്ക് വേഗം കുളിച്ച് കയറും, ഇവർ ഉറങ്ങുന്ന ടൈമിലല്ലേ നടക്കുള്ളൂ ചെറുതായതുകൊണ്ട് ഒന്നും നടക്കൂല
ഉം
ഉം, പൊ ഓരോരോ ടൈമില് ഓരോന്നും ഓരോന്നും മെല്ലേ മെല്ലെ ചെലെ ടൈമിൽ കൊറച്ചീച്ചേ കൊറച്ചീച്ചെ, കൊറച്ചിച്ചേ അങ്ങനെ ചെയ്യും
ആഹ് ഞാനും അങ്ങനെയാ ന്നൊക്കെ ഉറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കുളി അങ്ങനെ മീൻ വെടുടുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോക്കി നോക്കിയൊക്കെ ചെയ്യും.
ഉം ന്ന ഞാൻ വെക്കട്ടെ
ഓഹ് ശെരി ആയിക്കോട്ടെ ആ